ശേഷം
ല്ലേ
ആഹ് കേക്ന്ന്ണ്ട് പറഞ്ഞോളു
ആഹ് ഓക്കെ ഓക്കെ നിങ്ങൾ വീട്പണിയും കാര്യങ്ങളൊക്കെണ്ടോ ഒറ്റക്ക് താമസിക്കാണ് നിങ്ങള അതോ കൂട്തിൽ തന്നെ നിക്ന്ന്
ഞങ്ങള് വീട് എല്ലാം കഴിഞ്ഞ് ഞങ്ങള് സെപ്പറേറ്റാ തന്നെയ താമസിക്കുന്നത്. ഞാനും കുഞ്ഞുങ്ങളും ഹസ്ബൻറും ഉള്ളൂടെ
ഏഹ് പിന്നെ ആഹ് എത്രക്കളാ മൂന്നാ
ഹലോ ഞ ഹസ്ബൻന്റിന്റെ ന് വീട്ടിൽ ക് മൂന്ന് പിള്ളോര മൂന്ന് മക്കള അവര് ഞ എനിക്കിവിടെ രണ്ട് മക്കള് ഞക്കിവിടെ
ആഹ് ഓക്കെ മക്കൾക്ക് ഇപ്പ ഇപ്പൊ സ്വർണത്തിന്റെക്കെ കഥ അറിയാലോ സ്വർണ്ണൊക്കെ എടുത്തോ? ഉം
സ്വർണം നമുക്ക് അങ്ങനെ എടുക്കറായിട്ടില്ലല്ലോ കുഞ്ഞുങ്ങളല്ലേ ഇപ്പൊ ഏഴാം ക്ലാസ്സിലൊക്കെട്ട ആയിട്ടുള്ളൂ
ആണല്ലേ ആഹ് ഇവിടെന്റെ ആഹഹ ഇവിടെ എന്റെ ചെറിയ മോള്ക്ക് സ്വർണ്ണം എടുക്കാൻ വേണ്ടിട്ട് ഒന്ന് നോക്കുമ്പോ ചെറുതല്ലേ അപ്പൊ ഇപ്പൊ ഈ പ്രായത്തിലല്ലേ കിട്ടുള്ളൂ പിന്നെ അംഗനവാടിയൊക്കെ പോകുമ്പോ ഒന്നും സ്വർണ്ണം ഉപയിക്കൂല്ലല്ലോ? പോകും സ്വർണത്തിന്റെ ഒരു വെല കേട്ടപ്പോ ഭയങ്കരമായിട്ട് സംഭവമായി മാറിയില്ലേ എന്താണ് ഒരു ലക്ഷത്തിന്റെ മേലെ എന്റെ എന്റെ കല്യാണത്തിന്റെ ടൈംമിത്ത സ്വർണ്ണത്തിന്റെ വെലർഞ ഒമ്പതിനായിരം രൂപയായിരുന്നു.
ഉമ്മേ എത്ര വർഷം പിന്നെ ആയിരുന്നു കല്യാണം?
ഇപ്പത പതിനേഴ് പതിനാറ് വർഷയി പതിനാ പതിനഞ്ച് വർഷം കഴിഞ് പതിനാറാമത്തെ ദർഷണത് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ അതിന്റെ എടേൽ വന്ന മാറ്റ റ്റം നോക്കിയേ പ്പോ ഒരു വൺ ലാക്കിന്റെ മോളായി നമുക്ക് അത്യാവശ്യം തന്നിട്ട് തന്നെ ആയിരുന്നു കല്യാണ കയ്ച്ചിര്ണെ അപ്പോ ഞാനിപ്പം വേറെ ഒരു ഏ ബിസ് സ്ഥലം എടുക്കാൻ വേണ്ടിട്ട് എന്റെ സ്വർണ്ണം കൊടുത്തപ്പോ അത് ഒരത് അന്ന് കൊടുത്തത് ഇപ്പൊക്കെ തോന്നുന്നു അ അപ്പ കൊടുത് ക്കണ്ടേയ്ര്ന്നില്ല ഇപ്പ കൊടുത്താൽ മതിയായിരുന്നു കാരണം. അപ്പൊ കൊടുത്തപ്പോ ഒമ്പത് ഒമ്പത് രൂപയ്ക്കെ എടുത്തങ്കനും കൂടി് ന്റ് അത് ഇരുപത്തിരണ്ട് രൂപക്കെ കൊടുത്തത് ആഹ് ന്നാലും ലാഭത്തി തന്നെയാണ് പക്ഷെ ഇപ്പത്തെ വെല കൺക്കുമ്പേ ഇപ്പ ഇനിക്ക് തോന്നാ അതെ ഇപ്പം ആഹ് അ ഒരു ലക്ഷം കഴിഞ്ഞിട്ട് ഇപ്പ മോൾക്കൊരു എന്തെങ്കിലും
ത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഇന്നലത്തെ വില
ഓഫ് ഇതൊക്കെ സാധാരണക്കാരങ്ങനെ വാധിക്കുന്നുണ്ടാവ ഇപ്പം വാണ്ടങ്കി വാണ്ടന്നക്കാ പക്ഷെ ഇത് കല്യാണം
പക്ഷെ ആരും ആരും ഇതിനെ വേണ്ടാന്ന് വെക്കണില്ലല്ലോ
അതാ അതാഅതാണ് അതാണ് പിന്നെ വേറെ എന്താന്ന് പ്രശ്നടാ എന്താന്നറിയോ വേണ്ടാന്ന് വെക്ന്ന എന്താ വെച്ചാല് ഇപ്പ നിങ്ങൾ കണ്ടില്ലേ എത്രയോ കേസാണ് ഇപം നമ്മൾ യൂട്യൂബൊക്കെ തൊറന്ന് പറ്റുന്നില്ല എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത് അങ്ങ് ഇപ്പൊ സ്ത്രീ സ്വർണം കൊടു ത്തിട്ട് ആളുകള് എഹ് മെ മു കൊല്ലപ്പെടുന്ന അവസ്ഥയില്ലേ ഈ ഒരു കാരണം പണ്ടത്തെ ചിന്താഗതിക്കാരാണ് ഈ ഉമ്മ അമ്മമാരൊ ക്കെ പണ്ടത്തെ ചിന്താഗതീട്ട് നടക്കുന്നവരും എഹ് മക്കള അങ്ങനെ ആ‌ക്കി അടിമകളെ പോലെ കാൺന്ന എത്രയോ ഫാമിലി ഇ
പിന്നെ ആ അടിമത്തം മാറിയാല് ഇവരിരുന്ന് ഇപ്പത്തെ ജനറേഷനില മ്മമാര് ഇരുന്നാ സീരില് കാണുവ ആ പണ്ടത്തെ അതേ രീതിക്ക് വരാൻ വേണ്ടിയിട്ടാന്നാ എനിക്ക് തോന്നണേ
അതെ
അല്ലെ ഇപ്പ ഇതാ പുതിയ പുതിയ സീ രിലെല്ലാം കണ്ട് തമ്മിലടിക്കാൻ മറന്നു പോവും കാരണം ജനറേഷൻ മാറിയപ്പ ഇവർക്കത്ര അനു നമ്മടെ അമ്മാമാർക്കെന്നു പറയുമ്പ അത്ര അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അതിന് മിന്നൊള്ള ജനറേഷ ന്നായിരിക്കും അനുഭവിച്ചിട്ടുണ്ടാവുക അവര് നമ്മളെ കുത്താൻ വേണ്ടി പ്ര ത്യേകം ട്രെയിൻ ചെയ്യുവാ ഈ സീരിലൊക്കെ കണ്ടുകൊണ്ട അവർക്ക് നമ്മളെ കുത്തണേല് ആ സിറ്റുവേഷൻല്ലാ വരുന്നെ
ന്നേണേ കാരണം ഇപ്പൊ ഇപ്പൊ നമ്മൾ ഇതായ ഇപ്പൊ സ്വർണ്ണിള്ള ഇപ്പോ സ്വർണ്ണം ഒരുഅൻപത്പവൻ അല്ലെങ്കി ഒരു പത്ത് പവൻ ഇട്ട് കല്യാണം കഴിച്ച ഒരു പെൺകു ട്ടി ഒരു വീട്ട്ക്ക് ചെല്ലുമ്പഴും ഒരു ഒരു അൻമ്പത് പവൻ ഇട്ട് വരുന്ന മരുമകൾ അവടെ വേറെ ഇണ്ടെങ്കിലും ഇവരെന്തായാലും തുല്യത് തുല്യതകേട് കാണിക്കും ഇല്ലേ ആ ഒരാളെ അതാ പറഞ്ഞെ അവര് ഈ നമ്മള അമ്മമാര് മാറിയാ തന്നെ പകുതി പ്രോബ്ലം നമ്മള് അതായത് ഈ പെൺകുട്ടികളെ കെട്ടിച്ച് ഇത് വരുന്ന വീട്ടിലേ ഞാൻ പറയും ഇവിടെ ഹസ്ബൻഡടുത്ത് എപ്പളും പറയുന്ന ഒരു കേസാണ് ആണുങ്ങളെ കെട്ടിക്കണം അതാണ് വാണ്ട തിത് അതായത് ഞമ്മള് ഞമ്മളെ വീട്ടില് സേഫ് അവരേപ്പി കാസർഗോഡ് ആ ഭാഗ ത്തൊക്കൊക്കെള്ള പോലെ അവരിങ്ങോട്ട് വന്നിട്ട് ഇവടേ നിക്കണം എന്നാ പിന്നേ അത്ര വല്യ ഇഷ്യൂ ഇല്ല ഇതവിടൊക്കെ ഓരെ കാണുമ്പൊ നേരിട്ടാ മതിയല്ലോ ഇതിപ്പൊ ഈ സ്വർണത്തിന് ഇങ്ങനെ ഇത്രേം വെലെള്ള ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ അടുത്തൊരു കല്യാണം പറയാൻവേ വേണ്ടി ഇവിടെ വന്നിട്ടിണ്ടാരുന്നു ഹസ്ബൻന്റ് എടുത്ത് പറയുന്ന ആഹ് ഒരു ഒരു പാവം ആഹ് അഹ് ഒ രു ആഹ് ഒരിക്ക ആഹ് അപ്പൊ അവരിന്റടു അവിട് ഹസ്ബൻന്റടുത്ത് വിഷമം പറയാണ് അത്രീം വെഷ മത്തോട് പറയാണ് ഇങ്ങളൊന്നും എയ്തില്ലെ ങ്കിലും ഇൻ്റെ മോളെ ഇൻ്റെ മോളെ കെട്ടിക്കാൻ വേണ്ടീട്ട് ഒരു പത്ത് പവനെങ്കിലും എനിക്ക് കൊടു ക്കണംന്നെണ്ട് എയ്ന്റടത്ത് ഒന്നിനും വക ഇല്ല്യ ഏഹ് അതെങ്കിലും കൊടു ക്കാതെങ്ങനെ എന്റെ കുട്ടിനെ പറഞ്ഞുവിടാന്ന് അത്യാവശ്യം ഒരുകൈമ്മലും കാൽമ്മലും ഒരു പെൺകുട്ടിന്റെ ഒരു ആഗ്രഹം എണ്ടാവല്ലോ കല്യാണല്ലേ
പിന്നില്ലേ ആഹ് പിന്നില്ലാണ്ട്
എണ്ട് എനിക്ക് എന്തെങ്കിലും നിങ്ങള് ചെയ്ത് തരണംന്ന് അപ്പോ എന്റെ ഹസ്ബൻഡ് എന്റെടു ടുത്ത് പറയാ നമ്മളെവിടുന്നെടുത്ത് ഇത്രയും വരെ വല്ല്യൊരു എമൗണ്ട് കൊടുക്കല്ലേ ഏഹ് ഒരു ലക്ഷം ഒരു പവന്ന് ഇന്ന് ചുരുങ്ങിയത് ഒരു വൺ ലാക്കിന് മോൾലായി അപ്പൊ നമ്മള് എല്ലാരും കൂടെ കൂടിയാലും എങ്ങനേണ് ഇവരെ ഹെ ഹെൽപ്പെയ്യാന്നുള്ള ഒരുതിലാ അത്രയും സ്വർണ്ണ ത്തിന് കാരണം എന്നാലോ ഇന്ന ഇതൊരു പണക്കാരെ സംബന്ധി ച്ച് ഇതൊരു വിഷയേ ഇല്ല അവരെ നോക്കിയേ എവിടൊക്കെയാണ് സ്വർണ്ണ ഇടാൻ പറ്റണത് അവിടൊക്കെ ഇട്ടിട്ട് ധൂർത്തടി ച്ചിട്ടാണ് അവര് കെട്ടിക്കണത് അപ്പ അത്രയും
സ്വർണ്ണം വേണ്ട ഡയമണ്ട് തന്നെ സെറ്റായ്ട്ട് എടുക്കുവാ പൈസ ഒള്ളോര് ഡയമണ്ട് സെറ്റ് എട്‌‌ക്കിന്നെ സ്വർണ്ണവല്ല സ്വർണ്ണം പാവങ്ങള് എടു‌ക്കുന്ന സാനം ഇപ്പ ഡയമണ്ടും പ്രീമിയോം ആഹ് പ്രീമിയോം വർക്കുകളും. സ്റ്റ്ഡഡ് ഓർണമെന്റ്സും ഒക്കെയാ എട്‌ക്കുന്നെ. അതൊക്കേന്ന് പറയുമ്പോ മറ്റത് ഓൾഡ്. സാധാ സ്വർണ്ണം എട്ക്കുന്നവര് ‌ വെറും ഓൾഡാണ് കാരണം ഫാഷനും മോഡലും നോ കാത്തവരാണ് സാധാരണ സ്വർണം ഒര് പൈപ്പ് വളേം ഇതും മേടിച്ചോണ്ട് വര്ന്നെ ഇന്നത്തെ കാലത്ത്. ഒര് ചെറിയ മാലേം
ഇനിയിപ്പോൊ ഒരു സ്വർണ്ണം നമ്മൾക്ക് ഇനിപ്പ ഒര് സ്വർണം നമ്മള്ക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് എട്‌ക്കണംന്ന്ണ്ടെങ്കില് അയ്ന് പണിക്കൂലി എക്സ്ട്രാ വേറെ ഇതെല്ലാം കൂടെ ആവ്മ്പോ ഒര് ഒന്നര ലക്ഷം രണ്ടു ലക്ഷത്തിനടുത്ത് ഒര് പവന് മെ പോവും നമ്മളൊരു
ആഹ് നോക്കിട്ട്പറ ഹസ്ബൻന്റിനോട്‌ പറഞ്ഞു മോള് എന്തെങ്കിലും മോൾക്ക് മാത്രാണ് മ മറ്റെ രണ്ടാൾക്കും സ്വർണ്ണൊക്കെണ്ടാക്കിയിരുന്നതാണ് ചെറുത്തിലെ അപ്പൊ ഇവളെ ആഹ് കൈയിലും ഒന്നും ഇാല്ലാതെ കാണുമ്പോ ഇൻ ക്ക് ഒര് സങ്കടം ഹസ്ബന്റെ പറയും ഇപ്പ ഒന്ന് ഒന്നും മിണ്ടാതൊക്ക് കൊറച്ച് കഴിഞ്ട്ട് നമ്മക്ക് നോക്കാം. കാരണം ഇതൊന്ന് വെല കൊറയോ നോക്കട്ടെ അവൾക്ക് ഒര് വയസാവ്മ്പോ ഇൻ ഷാ അള്ളാ അപ്പ നമ്മക്ക് വാണെങ്കില് വർ അത്രക്കെമ്പോ നോക്കിയൊക്കാന്നാ പറയ്ന്നെ കാരണം അത്രയും ഇതൊന്ന് കൊറയാൻവേണ്ടി പ്രാർത്ഥിക്കാ ഞാന് അവൾക്കെടുത്ത് ക്കാൻ വാണ്ടീറ്റ്
ആഹ് അതിന്നെന്നാചെയ്യണെന്നറിയൊ ഇപ്പം നമ്മക്ക് ഇപ്പം നമക്ക് ഗോൾഡന്റെ കടകളിൽ ഷോപ്പുകളിലൊക്കെ മാസം അടയ്ക്കുന്ന സ്കീമ്കളൊണ്ട് സ്വർണത്തിന്റെ ചിട്ടികള് പോലെ അപ്പൊ ആഹ് മാസം മാസം അടച്ചിട്ടാ നമ്ക്ക് പണിക്കൂലി കൊടുക്കാണ്ട് തന്നെ നമുക്കത് പർച്ചേസ്ചെയ്യാം. നമുക്ക് ടാക്സ് മാത്രം കൊടുത്താമതി ഞാൻ അങ്ങനെ ഒര് ഓഫീസിന്റെ സെക്ഷ ക്ഷനിലാ ഞാൻ വർക്ക്യ്യണേ കോഴിക്കോട്ന്നൊക്കെ എനിക്ക് ഒര്പാട് ഫ്രണ്ട്സൊണ്ട്. ഞാൻ ഇവ്ടെ ഇട്‌ക്കിലാണ് ചെയ്യുന്നെങ്കിലും എനിക്ക് അവ്ടെ ഫ്രണ്ട്സൊണ്ട്.
പ്പമ്മ സ്വർണ്ണത്തിന് എത്ര കൊടുക്കണം എന്ത്‌വാണ്ടിവരും ഇപ്പ ഇനിക്കൊര് പവൻ എടുക്കണംന്ന്ണ്ടെങ്കില്?
ഇപ്പൊ ഒര് പവൻ എട്‌ക്ക് വാണെ ഏകദേശം ഒര് പതിമൂവായിരം റേഞ്ചിൽ അടച്ചാൽ മതി. പതിനൊന്ന് മാസാ നമ്മടെ അടവ് കാലാവധി വര്ന്നെ നമുക്ക്പ്പോ ഓരോ വർഷം ഈ വർഷം അല്ലേപോലും കുഞ്ഞിന്റെ അറ് അട്‌ത്ത ബർത്ത്ഡേക്ക് മുതൽ നമ്ക്ക് എല്ലാ എല്ലാവർഷോം പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ വർഷത്തെ പോട്ടെന്ന് വെക്ക പക്ഷേ അട്‌ത്ത വർഷം മുതല് നമുക്കെല്ലാവർഷ്
അപ്പ അയ്ന് ഇൻസൻറീവ് എന്തെങ്കിലും നമ്മള് എക്സ്ട്രാ ഇത് പലിശ എന്തെിലും ഉണ്ടാവോ?
എക്സ്ട്രാ പല്ശ നമ്ക്ക് പണിക്കൂലി കൊടുക്കുവേംവേണ്ട നമ്മളിപ്പോ ഈ മാസം ഇന്ന് അടക്ക് വാ ഇന്നത്തെ വെലയ്ക്ക് എത്ര ഗോൾഡ് തൂക്കം വര്ന്നൊണ്ടോ അ തൂക്കം നമ്ക്ക് ഇന്ന് തന്നെ ക്രെഡിറ്റാവും ബില്ലിന്റെത്ത് അട്‌ത്ത മാസം ഏത് ദിവ ച്ചാ അടക്കുന്നെ അപ്പ നമ്ക്ക് എല്ലാ മാസോം നമ്മടെ ഗോൾഡിന്റെ വെല നോക്കിട്ടടച്ചാമതി വെലയൊ എന്തായാലും ഒര്പാട് കൊറയ്ണില്ലല്ലോ?
അതെ അതെ
ഇത്രനാളും കൊറഞ്ഞിട്ടും ഇത്രയും ഒര് കൊറവ് വന്നിട്ടില്ലല്ലോ? അപ്പൊ അതിനർത്ഥം എന്നാ വെല ഒരിക്കലും കൊറയില്ലെന്ന് തന്നെയാണ് കൂടുന്ന്തന്നെയാ ണ് അപ്പ നമ്മക്ക് വേണ്ട സാനങ്ങള് മാസ് ത്തെ അടവിലൂടെ നമ്ക്ക് എഴ് എത്ത്മ്പം നമ്ക്ക് അത്രയും പ്രോഫിറ്റ് ലാഭാണത്
അതെ അതെ ആഹ് അങ്ങനെ ചെയ്യാലേ?
ആഹ് കഴ്ഞ്ഞ ദിവസം ഒര് കസ്റ്റമർക്ക് ഇര്പതിനായിരം രൂപടെ പ്ലാനാരുന്നു. ഇര്പതിനായിരംരൂപാ പ്ലാൻ കപ്ലീ റ്റായപ്പം പതിനെട്ട് ഗ്രാം ഗോൾഡ് വേറ്റ് കേറി അതായത് ആ കസ്റ്റമറ്ടെ മൊടക്ക് രണ്ട്ലക്ഷത്തി ഇര്പതിനായിരം രൂപാ പഷേ ആ കസ്റ്റമർക്ക് കിട്ടത് പതിനെട്ട് ഗ്രാം ഗോൾഡ് വെയിറ്റാ ആ വെയിറ്റ് നമ്ക്ക് ഇന്നത്തെ വെലക്ക് കിട്ടത്തില്ല. ഞാൻ ഞാൻ കണക്ക് കൂട്ടി നോക്കിയപ്പം ആ കസ്റ്റമർക്ക് ഓൾറെഡി ഇര്പതിനായിരം രൂപേടെ പ്രോഫിറ്റാ കിട്ടിയെക്കുന്നെ കാരം ഇന്നത്തെ വെലക്ക് അതെട്ക്കാൻ ചെല്ലണെങ്കി ഇര്പതിനായിരം എസ്ട്രാ കൊടുക്കണം കൈന്ന് ഈ പതിനെട്ട് ഗ്രാം കിട്ടണല്ലേ കാരണം നമുക്ക് സ്പോട്ടില് ആ ഓരോ മാസം അടച്ചപ്പം ആ ഫിക്സഡ് ഡേറ്റ് മാറി കൊണ്ടാണ് നമുക്ക്ത് കിട്ടിയത് അല്ല നമുക്കത് കിട്ടത്തില്ലായിരുന്നു ഉം
ഉം ഉം ഉം ഉം ഇത് ഈ സ്വർണ്ണവില ഉയരാൻ ഇങ്ങനെ കാരണം അന്താരാഷ്ട്ര വിപണിയില
ഉയരാൻ ഉയരാൻ കാരണം നമ്മുടെ അതല്ല ഇപ്പം നമ്മുടെ യുദ്ധം യുദ്ധാണ് മെയ്നയിട്ടുള്ള കാരണം അത് ഗേൾഡിന്റെ വില കൂടെ യുദ്ധം മെയിൻ ഒരു കാര്ണാണ്. കൊറയാൻ കാരണം.
ഓഹ് ഇപ്പം ഇവിടെ ഗൾഫ് രാജ്യങ്ങൾ ളോ അതല്ലാന്ന്.
ആഹ് ആ യുദ്ധത്തിലാണ് ഇപ്പൊ കൊറഞ്ഞു നിൽക്കുന്നെ. ഈ യുദ്ധം ഒന്ന് നിർത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവ്സം മുതൽ റേറ്റ് പിന്നേം മേലോട്ട് കൂടും. കുറയത്തില്ല കൂടും. ഡിസം ആഹ് ഡിസംബറോട് കൂട് ആ ഡീസ് ഡിസംബറ് ആകുമ്പോത്തേനും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ കടക്കും പവന്.
ഓഹോ ഹൊ?
അതാണിപ്പ പറഞ്ഞുവ് പറഞ്ഞു വരുന്ന് ആഹ് പറഞ്ഞു വന്നേക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ കസ്റ്റമേഴ്സ് ഇങ്ങെ പറയുമ്പം നമ്മളങ്ങനെ കേൾക്കുവല്ലേ? അപ്പൊ അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. കാരം ഇപ്പം ഗോൾഡ് മേടി കരുതെന്ന് പറഞ്ഞതിന്റെ കാരണം. പുറത്തുള്ള സ്ഥലങ്ങളിന്ന് ഗോൾഡ് മേടിക്കുമ്പോൾ നമ്മൾ ഡോളർ കൊടുത്തിട്ട് വേണം ഗോൾഡ് മേടിക്കാൻ. ഡോളർ പമൂല്യം വച്ചിട്ടാണ് ഗോൾഡ് മേടിക്കുന്ന് അപ്പൊ അതുകൊണ്ടാണ് നമ്മളോട് ഗോൾഡ് വാങ്ങിക്കരുത്.
ഉഹു ഉഹു
ന്ന്പറഞ്ഞിര്കന്നേ മനസിലായോ? അഅപോ ങ്ങനെ നോക്കുമ്പോ നമക്ക് സേവിങ്സ് ആയിട്ട് വരുമ്പോ നമുക്ക് ഏറ്റവും ലാഭകരായിട്ട് ഗോൾഡിന്റെ സ്വർണത്തിന്റെ സ്കീമ്കള് ധനലക്ഷ്മി പോലുള്ള സ്കീമുകളാണ് പിള്ളേർക്ക് ഏറ്റവും ലാഭായിട്ട് വരുന്ന്. ഒരു വർഷം ഒരു പവൻ വെച്ച് പർച്ചേസ് ചെയ്താ മതിയില്ലേ? ഒരു കൊച്ച് വേരു വൊന്നെ ഒരു വയസ്സ് ള്ള കൊച്ചി ഒരു വയസിൽ പോലുംല്ല ഒരു അഞ്ചു വയസാവുമ്പോ മുതൽ എടുത്താ മതി ഒരു പത്ത് പവൻ എടുകാൻ
ഓരോ വർഷം മേടിക്കാലോ?
അതെ അതെ എന്തെങ്കിലുക്കെരു ഇത് തുടങ്ങാതെ ഇനി ഇഞോന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ സ്വർണ്ണത്തിന്റെ സംഭവങ്ങളൊക്കെ ഇത്രയും കൂടുമ്പോൾ ഇത് സ സാധാരണക്കാര ക്യാഷില്ലാത്തവരൊക്കെ ഭയങ്കരായിട്ട് ഇത് ബാധിക്കും. എന്തൊക്കെയ കുടുംബ പ്രശ്നങ്ങൾ മാത്രല്ലല്ലോ പ്പഅതൊണ്ട്. സാമ്പത്തികായിട്ട് അവര് ഇതിന് ഇങ്ങനെയാണ് ഒരു രുപവനും കൂടെ വാങ്ങാാന്. അതായത് ഒരു കൂലിപ്പണിക്ക് പോണ എഴുന്നൂറ് എണ്ണൂറ് രൂപക്ക് വർക്ക് എങ്ങനെ ഇത് നടക്കും. വീട്ടിലെതും പിന്നെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കല്യാണത്തിനാണ് മെയിൻ, അല്ലാതെ കല്യാണം ഇല്ലാതെ ഒരാളും സ്വർണ്ണം എട്ക്കൊന്നുല്ല. അത്യാവ്യനുള്ളത് മാത്രം. ഇപ്പോ ആദ്യത്തെ പോലെങ്ങനെ ചോയി ക്കാൻ പാടില്ല എന്നാണല്ലോ നിയമം. ഇത്ര ഇത്രസ്വർണം വാണെന്നുള്ളത്. ഞാനിപ്പോ അങ്ങട് വിളിക്കാട്ടാ. ഇപ്പൊ വിളിക്കാം ഓക്കെ.